ച്ച്ണ്ടാ
ആഹ് കേക്കാവോ
ആഹ് കേക്കാം.
ആഹ് ന്ത് ചെയ്യുന്നേ
ആഹ് ഹലോ
ആഹ് എന്ത് ചെയ്ന്നേ
ആഹ് ഇവിടെ ഇരിക്ക്‌ന്ന് എന്താ അവിടെ പരിപാടി
വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവിടെ ഇരിക്കുവ
ആഹ് എ ചായുടിയൊക്കെ കഴിനോ
ന്നായ അങ്ങനെ കുടിക്കാറില്ല ചായയും കാപ്പിയും ഒന്നും കുടിക്കത്തില്ല പിന്നെ എന്തെങ്കിലും പനി, ജലദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രേ ഒള്ളൂ
ആഹ് അപ്പൊ യൊന്നും എടുക്കില്ലല്ലേ
എന്തോ
അല്ല ഈ ചായ കുടിച്ചില്ലെങ്കിൽ ചിലവർക്കൊക്കെ തലവേദന എടുക്കും
അത് ഈ കണ്ടിന്യൂസ് എന്നും കുടിക്കുന്നവര് കുടിക്കായിരിക്കുമ്പോഴാണല്ലേ ഈ ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ ഞങ്ങള് അങ്ങനെ കുടിക്കത്തില്ല ഇവിടെ ചേട്ടനും ആരും ചായ കുടിക്കാറില്ല
ആഹ് നല്ലകാര്യം
ഉം അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഓ ഇവിടെ കഴിഞ്ഞു ചായകുടിയൊക്കെ കഴിഞ്ഞു
ആഹ്
ഉം വേറെന്തായിനീ പരിപാടി
വേറെ എന്താ ഇവിടെ ഇരിക്കുന്നു അപ്പം ഇച്ചിരി മീൻ കി ട്ടി അപ്പയിനി രാത്രിയിലത്തേക്ക് കറിയാക്കണം
എന്ത് മീനാ
വറ്റ മീൻ ഉണ്ടല്ലോ
ആഹ് എങ്ങന മൊളക് കറിയെക്കോ
ആഹ് അത് മുളക് കറി വെക്കും
ആഹ്
മുളക് കറി വെയ്ക്കുന്നാ ഇവിടെ ഇഷ്ടം എല്ലാർക്കും
തേങ്ങ അരച്ചൊന്നും വെക്കില്ലല്ലേ?
തേങ അരച്ച് അങ്ങനെ വെക്കാറില്ല. ഒന്നങ്കി മുളക് കറി വെക്കും, വർക്കും അങ്ങനെയാണ് ചെയ്യുന്നത്.
ആഹ.
എങ്ങനെ ഈ, രാവിലെ വെക്കുന്ന ചോറ് തന്നെയാണോ? രാത്രിത്തേക്കോ, അതോ പ്രത്യേകം പിന്നെ, ചപ്പാത്തിയോ,
അല്ല ചോറ് കുറവാണെങ്കി മാത്രം. ആഹ വല്ലതും ഉണ്ടക്കും അല്ലേ.
ആഹാ.
ആഹ പിന്നെ.
ഇന്ന അവിടെ എന്താ രാത്രി ചോറ് തന്നൊണോ?
ഓ ഇവിടെ ആഹാ ചോറ് തന്നെയാണ്, പിന്നെ കുഞ്ഞിനെങ്ങണം ചോറ് വേണ്ടന്ന് പറയണെ മാത്രോ. ദോശയോ അങ്ങനെ എന്തേങ്കലും ആക്കി കൊടുക്കത്തേ ഉള്ളൂ.
ആഹാ...
ഉം...
മോന് ചോറ അങ്ങനെ അത്ര ഇഷ്ടമല്ല, ദോശയാണ് ഭയങ്കര ഇഷ്ടം.
ആ് ഇവിടെ ഇന്നലെ ഇവിടെ- അങ്ങനെ സാധാരണ അങ്ങനെ- പ്രോത്സാഹിപ്പിക്കത്തില്ല അങ്ങനെ. ഇങ്ങനെ ഉള്ളത് കഴിക്കുകന്നുള്ള ഇതാണ്. പിന്നലെ എന്തോ ദോശ വേണന്ന് പറഞ്ഞു, ദോശ ഉണ്ടാക്കി കൊടുത്തു.
ഉം ഉം... ഇവിടെ ഈ സ്കൂളില്- പോകുമ്പോഴത്തേക്ക്- ചോറ് അങ്ങനെ ഫ്രൈഡ് റൈസ് തന്നെ ആ മാറി തിരിഞ്ഞ്ഞ കൊുപ പോയിട്ട് വന്നിട്ട് ഇപ്പ വഴക്കാം. എന്നൊന്നും ഈ ചോറും, ഇങ്ങനൊക്കെ തന്ന് വിടല്ലേ. എന്നും പറഞ്ഞ് വഴക്കാം അപ്പോ- പിന്നെ രാത്രി അപ്പോ അവര് ഇപ്പം എൽ. കെ. ജി. വലിയ കുഴപ്പില്ലായിരുന്നു യു. കെ. ജി ആയപ്പോഴത്തേക്കും- ചോറോന്നും കളയാൻ സമ്മതിക്കുന്നില്ല. കൊടുത്ത് വിടുന്ന ഫുള്ള് അവര്- കഴിപ്പിക്കും അപ്പോ അതുകൊണ്ട്- ഉം വൈകീട്ടൊക്കെ വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഒക്കെയാ കൊടുക്കുന്ന. വല്ല ജ്യൂസോ, അങ്ങനെ കൊടുക്കത്തുള്ളൂ.
ഉം ഈ എരിയൊക്കെ കൂട്ടി കഴിച്ചോളൂ അങ്ങ്.
ഇവര് ഈ നമ്മളെ ഈ ചോറിന്റെ മീൻ-
നല്ല കറിയൊക്കണ്ടല്ലോ ആഹ്..
അതിന്റെ എരുവൊന്നും പറ്റത്തില്ല. ഈ മാങ്ങ, നെല്ലിക്ക- അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുമ്പം. ഈ ഇനത്ത് കൊറച്ച് മുളക്, പൊടിയൊക്കെ ഇട്ട് ഉം. ഭയങ്കരമായിട്ട് കഴിക്കും അപ്പോ എരിവും ഇല്ല ഒന്നുമില്ല.
എല്ലാം കണക്കാ അപ്പോ.
നമ്മള് മറ്റെ പുളിശ്ശേരിയൊക്കെ ആക്കി കൊടുക്കുമ്പോ- അതിനകത്തു എരിവ് കാണത്തില്ലേ? എന്നാ അതൊക്കെ കഴിക്കുമ്പ പറയാ എരി കൊണ്ട് വയ്യ വെള്ളം, വെള്ളം കുടിച്ച്, കുടിച്ചായിരിക്കുന്നെ.
എല്ലാം ഉഡായിപ്പാണ്
പിന്ന അത് ഉഡായിപ്പിന്റെ മാഷാമ്മാര എല്ലാരും.
മഴയുണ്ടോ അവിടെ?
ഭയങ്കര മഴയ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാ.
ആഹ് ഇവിടേം അതെ, നിന്ന് ത്തോർന്നിട്ടില്ല ഇന്നത്തെ ദിവസം.
അതെ അതെ അതങ്ങനെയന്നെ കൊറേ തുണിയായിട്ട് ട്ട് ഞാനിങ്ങനെ ഓടി നടക്കുവാ
ആഹ് പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതണ് കൊറച്ച് ഒരാശ്വാസം പകുതി ഉണക്കാക്കിയിങ്ങ് തരുവല്ലോ?
അതെ അതെ അതാണ്.
അതോടി ഇല്ലായിരുന്നെങ്കി എന്ത് ചെയ്തേനെ എന്തോ
അവിടെയും ഇവിടെയും നമ്മള് ഈ അടുക്കള ഭാഗത്ത് വീട്ട്തന്നെ ഉണ്ട്. അപ്പം സീറ്റിന്റെ ഇട ഒര അത്യാ അവിടെ ആയിരുന്നു. പക്ഷെ നമുക്ക് മതിലും ഷീറ്റ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉള്ളതോണ്ട്
ആഹ് ആഹ്
റ്റ് വീശുമ്പോ ഫുള്ള് നനഞ്ഞ് ഫുള്ള് വാലും നമ്മള് ഇത് വാഷിംഗ് മെഷീനിലോക്കെ അത്രയും ഉണക്കി കിട്ടിയാലും അവിടെ കിടന്നിട്ട് ആഹ ഉും മൊത്തം നനയും
ഇപ്പ ഞാൻ ഇവിടെ നിന്നിട്ട് രണ്ട് വിതണ്ട് നമ്മടെ സ്റ്റാന്റുണ്ട് ആഹാ രാത്രി ആകുമ്പോഴ്ത്തേക്ക് അതെല്ലാം വാരി അതിനകത്തൊണ്ടിട്ട് ഫാനിട്ട് ഇടും രാത്രി
ഫാനില് ഉണക്കിയാ പോലും ഒരു നമ്മടെ വെയിൽ കൊണ്ട് ഉണങ്ങുന്നതിന്റെഒരിത് കാണ
ഉം ഒരു സ്മെല്ല് കാണുമായിരിക്കും തുണിക്കൊക്കെ
ന്തോ ഒരു ആഹ്
കൊയപ്പല്ല ആരെങ്കിലും ഒക്കെ വിട്ടി വീട്ടിലോട്ടൊക്കെ വരുമ്പോഴും നമ്മൾ ഈ അകത്ത് നനഞ്ഞ് തുണി കിടക്കുമ്പോഴും ഒരു സ്മെല്ലാണല്ലോ നമക്ക അതും ഒരു ബുദ്ധിമുട്ട്
ആഹ് ആഹ് മൊത്തത്തിൽ പിന്നെ സഹിക്കാൻ പറ്റാത് കൊതുവിനെയാണ് ഈ മഴ കരണം
അതെ
വെള്ളം കെട്ടി നമ്മുടെ പരിസരത്ത് ഇല്ലെങ്കിൽ പോലും ഈ എവിടെലും ഒക്കെ കെട്ടിക്കിടക്ക ത്ണെടെ മുട്ടയിട്ട് പെരുകുന്നതായിരിക്കും ഭയങ്കര
അതെ
ഇവിടെ മൊത്തം വെള്ള വാ ഇവിടെ നമ്മുടെ വീടിന്ന് ഇവിടെ പരിസരത്ത ഇല്ല ഈ മതിൽൻ്റെ വെളി വെളിയിൽ നാല് ചുറ്റും വെള്ളവാ
ഇവ്ടാനെല് പിന്നെ ആഹ് അപ്പർത്തെ വീട്ടിൽ പശുണ്ട് അപ്പൊ അതിന്റെയും കൂടെ പറയേൻവേണ്ട
എന്തെങ്കിലൊക്കെ പോകേക്കില്ലേ
ആഹ് വിളക്ക് കത്തിക്കുന്ന ദിവസങ്ങളിലെല്ലാം ആഹ് മറ്റേ നമ്മള് പുറത്ത് ആദ്യമേപുകയ്ക്കും രും കുന്തിരിക്ക ക്കെഇട്ട്
ശയ്ക്കും ഉും പക്ഷെ ഇപ്പം ആഹാ വിളക്ക്ത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുകയൊന്നും നടക്കുന്നില്ല മറ്റേ ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കും കൊതികിന്റെ കുഞ്ഞുള്ളോണ്ട് എന്നും പറ്റില്ലല്ലോ
അതെ അതെ ഇവിടെയും അങ്ങനെ ഇവിടെയും പറ്റില്ല നമ്മുടെല്ലാം എന്തല്ലോ കുഡ്നൈറ്റ് ഉണ്ടല്ലോ? അതായിരുന്നു ആദ്യം ഇവിടെ വാങ്ങിച്ച് വേക്കുവായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞ് ആരോ പറഞ്ഞ് കുഞ്ഞിങ്ങൾ കൊനും ആ ത്ര നല്ലല്ല
അതാണ് പ്രശ്ണം
മ് അതിന് ശേഷം പുള്ളിക്കാരൻ സമ്മതികതില്ല പി ചന്ദനതിരി ഒന്നും നമുക്ക് പറ്റത്തില്ല അതും വഴക്ക് പറയും ചേട്ടൻ കുഞ്ഞുള്ളതൊണ്ട് പേടി ആക്കല്ല
സത്യ അത് ശ്രദ്ധിക്കേണ്ട നമ്മളിപ്പ നമ്മളെ കൊതു കടിക്കണന്ന് അത അവരും കൂടെ ഷേധിക്കല്ലേ
മ് ശരി എന്നാ
ശരിടാ